കേൾക്കുന്നില്ലേ
ണ്ട് പറയോ എന്തൊക്കെണ്ട് നോമ്പുണ്ട് നോമ്പുണ്ട് എന്നത്തിലാര നല്ല വെ
സത്യ പറഞ്ഞത് എന്തോ ഒരു ക്ഷീണം ന്നറിയോ
എന്തൊരു കുത്തി അറച്ച വരുന്ന വെയില്
കൂടി ഞാന് രാവിലെ തന്നെ ചെടി ന നടക്കാതിനൊക്കെ ഒന്ന ഇറങ്ങി മകന്റെ പിന്നെട് നാലോ ഓട്ടം കള
ഞാ തന്നെ വേഗ അടിച്ചേ തൊടക്കാ പത്രം കഴിക്ക തിരുമ്പ കുളിച്ച വേ ഉള്ളികേറേറ്റ് എന്നാ പിന്ന കന്നും ചറു
എതല്ലേ പിന്നെതാണത് തോന്നണ തന്നെയ അല്ല മയക്കാലാണത് തോന്നണ തന്നെയ അല്ല അറ
ഇതെങ്ങനെ അറിയോ അതെ അതേല ഒരു മാസത്തക്ക ഒന്നായി റ്റും പെയ്യാനക്കാര എന്നിട്ട് വല്ല ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ പ്രളയോ
എങ്കിലൊക്കെ ആവന്
ആക്കാരം കുറ ദിവസ കുറചീസം പെയ്ത അങ്ങനെെയ്ത് രണ്ട് ദിവസമായ പിന്നെ രണ്ട് ദസം വെയിൽ അങ്ങനെ പോയാ മതി വല്യ ബുദ്ധിമുട്ടുണ്ടാവൂല ആഹ് നമ്മളെ സൗകര്യത്തിനാണല്ലോ അല്ലാതെ അല്ലെങ്കി തന്നെ പടച്ചോന ഓർമ്മയില്ല
അങ്ങനെ വരുമ്പോ മാത്ര ഓർമ്മ വരുള്ളൂ
ആഹ് അപ്പൊ നമ്മള് പടച്ചോനോട് ഇങ്ങ ഇനി ഒന്നും വേണ്ട രണ്ടു ദിവസം മയൊന്ന് നിന്ന് പെയ്താ ഞമ്മക്ക് എന്തും പേടിയണ് ഉം വെയിൽ ഉം പിന്നെ ഒന്നല്ലടി പേടിയാണ് വല്ല ഉരുൾപൊട്ടലോ ഒരു മയ പെയ്താ ഹൈവേ ഫുള്ള് വള്ളാണ്
റോഡി കൂടി പോകാൻ പാടില്ല ഫുള്ള് പിന്നെരു പാട ആഹ് പടത്തിന്റെ വക്കത്തൊക്കെല്ല വല്ല ഗ്രൗണ്ട്ണ്ടി അതിന്റെ ഉള്ളക്ക് വള്ളം
വെള്ളം കേറി പിന്നെ ഇപ്പോ സാധനങ്ങൾ ഫുള്ള് നശിച്ച് കേടു വന്ന്
പിന്നെ മാലയോര പ്രദേശങ്ങൾ ഉരുൾപൊട്ടല്
ച്ച്ന്
ഒരു ഭാഗത്തു ഒരു സുഖവും സ്വസ്ഥതയും സമാധാനൊവില്ല
അതാണ് മയ പെയ്താ രണ്ട് ദിവസം മയ പെയ്താ തി
ആഹ്
അല്ലെങ്കിൽ മരം ഇടിഞ്ഞു വഹാവ് വിധിയിൽ വണ്ടിന് മേ ത്തുകൂടി മറിഞ്ഞ് അത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും മയ അടുപ്പിച്ച് പെയ്താള്ള പ്രശ്
അതാണ് ഞാന് എപ്പഴും പറയും അതേപോലെ ഞങ്ങളെ ഇവിടെ കാപ്പാന ഏട്ടന്റെ പേരെക്കെ നല്ല പ്രദേശത്തണെ മറ്റെ കഴിഞ്ഞാറാ പൊട്ടിട്ട് ഓല വിടോകക്കെ മൂടിന് അപ്പൊങ്ങനത്തെ മഴയോ ക്കെ പെയ്യണ സമയത്ത് ഭയങ്കര ഇതാണ്
ഇനിപ്പ ഞമ്മൾ മാറി താമസി ച്ചലും പറഞ്ഞ കാര്യല്ലോടി അതില് എത്ര സാധനങ്ങൾ ഉണ്ടാവും അതില്
പോലെ ആധാർ കാർഡ് ആ ആധാരം പെട്ടെന്ന് ഇറങ്ങി ഓടുമ്പോ നമ്മൾ ഇതൊന്നും നോ നമ്മൾ നമ്മ ജീവനല്ലേ നോക്കുക
ആഹ് ഒന്നും വേണ്ട ഞമ്മളൊരു കുട്ടൻ ഡ്രസ്സ് എടുക്കൻ എത്ര വേ എത്ര പൈസ കൊടുക്കണം
അങ്ങനത്തെ ഇവിടുത്ത് മൊത്തം നശി
മൊത്തംവ അത് ഒന്നും രണ്ടും പേരേം നല്ല കരാവു നന്നായിട്ടങ്ങുട്ട്
കേറി ചെല്ലുമ്പോള്ള ബുദ്ധിമുട്ട് അതിലേറാണ് പാടത്തിലോ ഇതേപോലെന്നന്ന് സാധനങ്ങളൊക്കെ ഒരു മോളിത്തെ നിലക്കെടുത്തച്ചങ്ങാട്ട് പോയി വന്നിട്ട് മുക്കുനും മൂളീനും ഒക്കെ പാമ്പുകൾ
അ ഈ വെള്ളൊക്കെ കേറിട്ടന്ന് ഈ ചളി കേറിട്ടാണ് അതെ
നമുക്ക് വിശ്വസിച്ച് ഇതെക്കിട്ട് നമുക്ക് ആ വീടിൽ നിക്കണെങ്കിള്ള ബുധിമുട്ട് നമ്മള ഒരു വീട്ന്ന് പറഞ്ഞത് നമ്മൊക്കൊരു സ്വപ് നാ
അതിനു ശേഷണ് ഒരു വീട് സ്വപ്നണിയണത് എത്ര പൈസ അയാലും എത്ര കടങ്ങളുണ്ടാവും ആ വീടീട്ടും കൂടി ഉണ്ടാവില്ല പിന്നെക്കെ പറയണ എന്താണ് ഈ സ്വി ച്ചുബോഡിനോളം വെള്ളം കയറുന്നാ വരാളുണ്ട്
അപ്പൊ പിന്നെ വയറിങ്ങിന്റെ പണിയും വെറുതെ ആവും
ആഹ് അതൊക്കെ പിന്നെ എടുക്കണ്ടേ മയ പെയ്താ പേടിയാണ്
പേടിയാണ് ന മയ പെയ്തിട്ടില്ലെങ്കിലോ അതു ഇടങ്ങേറാണ്
അതെടങ്ങേറാണ് കാരണം ഇന്നും വെള്ളാവാത്ത എത്രയോ കിണറുണ്ട്
ഇന്റെ വീട്ടിലക്കെടി ഒരു റിങ്ങ് വെള്ള ആയിട്ടേള്ളൂ
ഇവിടെ ഒരു റിങ് ഞങ്ങളെ ഞങ്ങളെ കിണർ നിറഞ്ഞു ഞങ്ങൾ കിണർ വേനൽക്കും മറ്റ ഒറ്റ മഴ ഉണ്ടെങ്കിൽ വള്ള
ആഹ് ഇന്റെതുംഅങ്ങനത്തെക്ക് പറ്റൂല്ല ഒറ്റ മഴ രണ്ടു മഴ പെയ്യുമ്പത്തിന് പിന്നെമൊത്തം മൂടിപ്പെട്ട അവസ്ഥ അത്രന്ന പറ്റു ലാഎന്നാ പിന്നെ പെട്ടെന്ന് കേറുംല്ല
ന്റത് ന്റെ വിട് വിടില് അത്തന്നെയന്നെ വെള്ളം കേയറിയിട്ടില്ലേ അടിൽ കൊറച്ച് ഇങ്ങനെുണ്ട് പിന്നെ നമ്മുക്കന്താറിയോ ജലനിധി വെള്ളം തന്നെ പഞ്ചായത്ത് വെള്ളം വരുന്നത് കൊണ്ട് കൊഴപ്പ
ആഹ എന്റവിട്ടില് അതും ല്ലോ
അത്ണ്ട് അത്ങ്ങനെ നമ്മള് ഇപ്പ എന്റെ പൊയി ന്റെവക്കിനോട് ആയതുകൊണ്ട് പൊയിൽ വെള്ളം വന്നപ്പോ അപ്പള്അതില് വെള്ളം കേറി അപ്പൊ പിന്നെ ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് തീർന്നു
ഞങ്ങക്ക് അങ്ങനെ ഇല്ല എന്റെ വിട് അഞ്ഞൂറിന്റെ ഒരു ടാങ്ക് ടാങ്കിന്നെ നിറയണെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യ ഇ ഇങ്ങ നെനോക്കിങ്ങ നെ നിൽക്കണംകിണ ഒരാൾ നോക്കിക്കണം ടാങ്കിലും ഇവിടെ മോട്ടർ
ഇടെ മോട്ടറിന്റെ അവിടെ ഒരാൾ മോട്ട റിന്റെ അവിടെ ഓരൾ നിൽക്കണം കണറ്റിന്റെ അവിടെ ഒരാൾ നിർത്തി കുറയമ്പ്പോ നിർത്തി ഇട്ടോ പറമ്പോ ഇടാ
ഒരു വല്ലാത്ത ഇടങ്ങാർപിടിച്ച പരിപാടിയാണ്അത് ഉ അതനെപറഞ്ഞ സാധാരണ ഈ കാലൊക്കെ ആകുമ്പോത്തന് എന്തുമാതിരി മഴ ഉണ്ടാണതാ
ഞമ്മളൊക്കെ സ്കൂൾ പോണ കാലത്തോ ആവരാന്ത കാലേച്ചോക്കെ ഏതെ ഒരു മൂല ഒി മൂലെല്അങ്ങനെ ഒറ്റണ ഉണ്ടാവും ചീത്താല ആണെങ്കിൽ ചീത്താല ഉണ്ടാവും
പിന്നെ അയ്ന് ടിച്ചർമാരെ വകചീത്തി ഉണ്ടാവും ഇപ്പൊന്നും അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഇല്ലടി ഞമ്മള പോലത്തെ ക്ലാസ് ഇല്ല
ഇപ്പൊക്കെ എന്താണ് ഒക്കെ നല്ല ക്ലീൻയച്ച
ആ് ഒക്കെട്ട ടെയ്‌ലി സ് ഒക്കൊക്കെട്ട ഞമ്മെ ക്ലാസ്സിന്റെള്ള ഇപ്പൊ വായയും പുളിയും കൊയിച്ചിട്ട അമമാരുടെ അവരെ കുജ്ടന്നെ
ഇവിടെതാപ്പോഞങ്ങൾ ഇത് അടുത്ത മാസം ഉൽഘാടനം നാണ്ഇരുപത്തിയെട്ട് പത്ത് കോടിയോ നാൽപ്പത്തെട്ട് കോടി ചെലവഴിച്ചിട്ടാണ് കെടിട്ടംഅവിടെ ഉണ്ടാവണത് ഉ സ്കൂള് ലിഫ്റ്റ് ആണ്ലിഫ്റ്റ്
എന്താണ് അത് കൊറച്ച് ഓവർസൗകര്യയാണ്
ആ എത്ര കോ അയിന് എത്ര കോടി ഇങ്ങോട്ട് അനുവദിച്ച ലിഫ്റ്റ് ആണേ
ഇതില് ഭയങ്കര ഇതാട്ടോ റിസ്ക് ഉള്ള പരിപാടിയാണ് കുട്ടിയാള് വല്ലിയ പോലെയല്ലല്ലേ ഈ കുട്ടികൾക്ക് തെ പത്രൊക്ക
സെക്യൂരിറ്റി ഉണ്ടാവേ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ട് ഇപ്പൊ സെക്യൂരിറ്റിന്ന് തറിയണേ
ആഹ എന്നാ പിന്നെ കൊഴപ്പില്ല
ഉണ്ട്ഇപ്പോ അത് പറയാൻ കരണന്നറിയോ അങ്ങനെ നമ്മള് ഇത് ഇട്ടക്കും ഇങ്ങനെ എത്ര എത്ര ലിഫ്റ്റ് ഉണ്ടാവ അതില്ക്ക് ഇങ്ങനെെ ഇങ്ങനെ കി ത്യളെആവശ്യം ഉണ്ട് പറഞ്ഞിട്ട്
ആ ആ
നമുക്ക് അയ്ൽ നിർത്തുണ്ടാവോ അപ്പൊ കുട്ടികളല്ലെ ചെറിയ കുട്ടികളെ വല്ലക്കെും
എ ബുദ്ധിമുട്ടാണ് വെച്ച കഴിഞ്ഞാല് ഒരു കൈ കുടുങ്ങാകാല് കുടുങ്ങാ അങ്ങനത്തെ കുട്ട് കണ്ട്ട്ടിലൊ
അങ്ങനെ കണ്ട് സൗകര്യം കൂടുതലാണ്ന്നപ്പൊ പറയണത്
അത്ര അറിഞ്ഞത്
ഞാനിപ്പോ അതെ പോരാണ്
ഞമ്മന്ന് നമ്മളയി നിന്ന് ഒരു ചെറുപയർ പിങ്ങ
ആഹ
ട്ടും ബിരിയാണി ആയിട്ടും
കുപ്പി പാല് ഒരു കുപ്പി പാലൊക്കെ കിട്ടും.
ഇവിടെ നവിടെ കിട്ട്യാള് കൊണ്ടും ഒരു കുപ്പിയില് പിന്നെ ച് കുട്ടിക്ക് ചെറുക്കൻ ഇങ്ങനെയാണ് പതിനൊന്ന് മണിയകുമ്പോ ഓല് ഹോർലിക്സ്, ബൂസ്റ്റ്‌, പാൽ ഇതിൽ മൂന്നിൽ എതേലും ഒന്നിങ്ങനെ എന്തേയ്യും പതിനൊന്നു മണി പതിനൊന്നര അവിടന്ന് തന്നെ കുടിപ്പിച്ചും
ചില സ്കൂളിൽ പിന്നെ ബാക്കിയുള്ള പാല് തൈരാാക്കിയിട്ട്
അത്അയ്‌ന് തോനെ ബാ ഉണ്ടാവും, ബാൽക്കുണ്ടാവൂല മോരുകറിണ്ടാകും, പിന്നെ ഉള്ളീംതക്കാളി ദാക്കിക്കാണ്ട് സാലഡ് ണ്ടാക്കി ക്കൊടു
ആഹ
അനൊക്കെ കാട്ട ലുണ്ട്
ഹ് ഹ് ഹ് പക്ഷെ അന്നും തന്നെ എത്രതോനെ ഇന്ന രോരോ എന്താണ്, പുരോഗതി അല്ലേ.
ആ
ഞഞമ്മക്ക് അത്രേലും കിട്ടീലെ ഞമ്മളമ്മാർക്ക് അത്തും കിട്ടീറ്റില്ലാ
ഞമ്മക്ക് അതേലം കിട്ടി നമ്മളെമ്മാർ
സത്യാണ് ഓരോന്ന് ഓരോന്ന് ഓരോ കാൽത്ത്
മ് ഇന്നപ്പ ഞമ്മള് പഠിച്ച മാാര്യല്ല നമ്മളെകുട്
ആ ഓരോ ഇനി അ അടുത്ത് പോുമ്പ അും വലിയ പുരോഗതി
ചട്ട്ല്ലേ എന്താണ് മായശത്തി ജൂണിലൊന്നും തീരെം മഴ പെയ്തിട്ട് ച്ചക്കെ എന്ന് പെയ്തതാന്ന് അറിയോ മഴ കൊറെ ആയി
ഉംഗട്ട് ഞാനൊക്കെ നനച്ചോടത്തിപ്പോ ഇപ്പൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊൂതാക്കാാണ് ഒക്കെ സെറ്റ ആാക്കി കൊടുത്ത് പോരാണ്. നോക്കി ഇങ്ങനെ നടക്കണഡീ എന്നാ പിന്നെ ഒക്കെ നല്ലനെൽ
ആ അത്ണ്ടാ അത്പ്പമ്മളെന്ത്‌ കാര്യങ്ങളും ഞമ്മള് എന്താ നോക്കി നടത് -ണോട്ത്തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെപ്പോ എന്തേലും ഒരു തയ്യ അട നട്ട് പോകുന്നു പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ അത് മ്മള് വലിയൊരുമാരായി അത് ഇങ്ങനെ കായ്ച്ചച്ച് നിക്കണംന്ന് ഞമ്മളെ സ്വപ്നജാരിച്ചു അത് നടക്കണ്ടേ.
അത് നടക്കണം എന്നുണ്ടെങ്കി ഞമ്മൾ എന്ത് ചെയ്യണം അയക്കു വാണ്ട എല്ലാ വളങ്ങളും അയ് ക്ക് മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പ ഞമ്മക്ക്ന്നെ തിന്നാൻ വന്നിട്ടില്ലെങ്കിപ്പ നമ്മള് ഇങ്ങനെ തടിച്ചു കൊയിത്ത് വളർന്ന വലുതാവോ? ഞമ്മക്കെന്നേ തിന്നാൻ തന്നിട്ടില്ലെങ്ക തടി ച്ച്കൊഴുത്ത് ഇങ്ങനെ നല്ല ഇതിലായി ക്കൂല്ലല്ലോ
തറവാട്ടന്ന് എല്ലുപൂടി വാങ്ങിച്ചു അങ്ങനെക്കെ ഇട്ടടുത്ത് അങ്ങനെ പോണണ്ട്
ഉം
ഇന്നലെ വെയിലും ഇല്ല മഴ ഇല്ലാത്തരു കാലാവസ്ഥേനോ
എന്നുന്നാലും
ആ അന്നലല്ല സുഖം തന്നെയ അതെ തുണിയൾ ഇന്നലെ ഒന്നും അണങ്ങിട്ട ഇല്ലാ തുണിയാള് പോർത്ത്ക്കടാണ്
ആ ഞാൻ പിന്നെ മേല തന്നെ അങ്ങനെയ കെട്ടിതാക്കൊണ്ട് തുണികളെ പിന്നാലെ മണ്ടേണ്ട ആവശ്യല്ല
ആ
പിന്നെ പെരകുടി വാഷിംഗ് മെഷീന ഒക്കെവിടടെ സെറ്റ് ചെയതട്ടും അതുകൊണ്ടേ
അതുകൊണ്ട് പിന്നെന്ന അറിയോ മെഷീനെ അവർക്കന്നെട്ട് പോയി കയ് ട്ട് പിന്നെ വന്നാ പിന്നെ ആക്കമ്പോലെ തോരിട്ടാ മതിയാലോ
തക്കാനും താക്കാനുംമണ്ടണ്ടാ
ആ മണ്ടണ്ട
അത ഏറ്റവും ഇഷ്ടല്ലാത്ത പരിപാടി അതാണ് നമുക്കന്ന് ഉ ഉർങ്ങാൻ ഉർങ്ങാനൂടി പറ്റില്ല ഉച്ചക്കൊ ഒന്ന് കടക്കാനോ താക്കനോ ഒന്ന്
ഒന്നിനും പറ്റൂല കാരണം മയ മയക്കാർ മൂ ചെ ഇറ മയക്കറി കണ്ട്ട ഡ്രസ് ഒക്കെ എടുത്തെക്ക എന്നിട്ട പെയ്യൂല്ല എന്നിട്ട് ആമഴ പോയിട്ട് നല്ലോണം വെയില
സത്യാണ് അയ്നിഇങ്ങനെ നിക്കണ്ടെരും
അഥവാ വെയിൽ വെയിലൽ അർ ച്ചും മഴ പെയ്യൂല വെയില അർച്ച വിജാര്ച്ച എടുത്താച്ച പൊതുപതൂനണ് പെയ്യ യും ചെയ്യട്ട് ഉണങ്ങിയതും കൂടിം ന്ന നയാനൊ ഒരു പണിയില്ല രണ്ടു തുള്ളി ചാടിയ നഞ്ഞു
കുറച്ച് എത്ര പെട്ടെന്ന നനഞ്ഞട്ട് പോതിഞ്ഞ്ണണാ അവര്
ഉം
രണ്ടങ്ങാണ്ട് പുർത്ത്ക്ക് എത്തിണ്ടാവില്ല അ
അപ്പൊ ഇ നൻഞ്ഞിട്ടുണ്ടാവും
ഇ
ആയിക്കോട്ടെന്ന ശെരിട്ടോ